ഹലോ ഹലോ
ആ ആഹ എന്താ വർത്തനം ആഹ കേൾക്കാം കേൾക്കാം
ആഹ നല്ല വർത്താനം ഇവിടെയൊക്കെ മഴയാണ്
ഏ മയെ
ആ വിടെക്കെ മഴ നാടക മഴ ഇണ്ട അത് തോന്നാ
ഇവിടെ രണ്ട മൂന്ന് ദിവസ ആയിട്ട് പെരുമായയേനി പക്ഷെ ഇന്ന് എന്താ അറിയിലന്ന് ഇന്ന് വെയിലില്ല
ഉം
ഉം ഇന്ന് രാവിലെ മുതൽ ഇതുവരെ പെയ്തില്ല
ആഹ പിന്ന എന്താ പഠിക്കണ
ആ ഞാൻ പഠിക്കാ ഞാൻ പഠിക്കു ഞാൻ പ്ലസ്ടുവാ
ആ
എന്താ പണി
പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു കുട്ടികൾ രണ്ട് പേര്ണ്ട് അവര് പഠിക്കുന്നു
എത്രല പഠിക്കണേ
ഒരാള് ആറില് ഒരാള് ഒമ്പതില് വേറെന്ത താഴ ഫുഡൊ കഴിച്ചാ
ആഹ ഞാൻ ഫുഡൊക്കെ കയിച്ചു
എന്താ സ്പെഷ്യലി രാത്രി
ഇന്ന് മന്തിയനി
ഉ വീട്ടിൽ വെച്ചെ പുറത്തു പോ ചച്ച
ഇ പൊറത്തന്ന് വാങ്ങിയതാ
ആഹ ആഹ
അത് ചെറിയൊരു പരിപാടി ഉണ്ട് ഇന അപ്പേ അപ്പൊ അങ്ങനെ അങ്ങനെ വാങ്ങിയത
അങ്ങനെ നതിയൊക്കെ അടുിച്ചിട്ട്
ഉം എവിടെ എന്ത റേഞ്ചിന് പ്രോബ്ലം ഉണ്ടോ അവിടെ
ആഹ റേഞ്ചിന്റെ വിഷയുണ്ട് മഴയും മഴക്കോളും ഇതൊക്കെ ആയുകൊണ്ടായിരിക്കും
ആ അവിടെ എന്തന് ഫുഡ്
ഞങ്ങള് ചോറ് കഴിച്ചോ ഉച്ചക്കുള്ള ചോറ് തന്നെ കഴിച്ചത്
ഉം
അ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാറില്ല
ഏ അത് എന്തെ
എല്ലാ ദിവസം ഒന്നും അങ്ങനെ ആണ് ചില ദിവസം കാണും ഇന്ന് ഇല്ലായിരുന്നു
ഏ
ഉം കുട്ടികള് ചോറ് മതി അവർക്ക് പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും
ആ ഇവൻ ആചായ കുടിക്കാൻ അല്ലെ
ഉം അതുകൊണ്ട് പിന്നെ രാത്രി എങ്ങനെ സ്പെഷ്യൽ ഒന്നും ആക്കാറു
ഉം ഭർത്താവിന് എന്താ ജോലി
ഹസ്ബൻഡ് പള്ളിയില് ഉസ്താദായിട്ടാണ്
ആ
ഉം ആള് ചൊവ് മുതേ വരുള്ളൂ അതുകൊണ്ട് പിന്നെ വേറെ ഫുഡ് ഒന്നും ആളുണ്ടെങ്കി കാപ്പി ഉണ്ട
ആ ആളല്ലാത്തിനോട് അങ്ങനെയൊക്കെ മറ്റിയല്ലോല്ലേ
ആ അതെ ഉം കുട്ടികൾക്ക് നിർബന്ധമൊന്നുമില്ല അവർക്ക് ചോറ് മതി ഏ
ഏ റേഞ്ചിന്റെ നല്ല ഇഷ്യൂ ഉണ്ട്
ആ ആ കേക്കുന്നല്ലേ
കേക്കുന്നന്നെ ഇ പറയുന്നത് ഇടക്കിടക്ക് ഇങ്ങനെ ബ്ളർ ആയിക്കോണ്ടിരിക്ക
ആ ഉം റേഞ്ചിന്റെ താണ് ചാർജ് ഇല്ല അനെ ചാർജ് ഇട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നു
മോള് പഠിക്കാൻ വേണ്ടി എടുത്ത് അങ്ങനെ ക്ലാസ് കട്ടോണ്ടിരുന്ന അങ്ങനെ ചാർജ്
ഉം ഉം
പിന്നെന്താ വിശേഷം വീട്ടിലാരൊക്കെയാ
വീട്ടില് ഉമ്മ ഉപ്പ അനിയ അനിയത്തി ഞാന് ഞങ്ങ അഞ്ചാളാണ്
ആ ആ
അതായത് ഞാ ഞാൻ പ്ലസ് ടു പഠിക്കണേ ഏ
അനിയനും അനിയത്തിയും എന്ത്
അനിയൻ എട്ടാം ക്ലാസ്സിലാണ് അനിയത്തി ഏഴാം ക്ലാസ്സില്
ആ
ഓലന്നെ ഇവിടെ സ്കൂളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് ഇന്ത്യനെ കുറച്ച് വിട്ടുള്ളൂ അപ്പോ ഈ മായ മായക്കായനോട് പോവാ പോവാനും ഇടങ്ങാറാണ്
ആ അതെ അതെ പുറത്തോട്ടും ഒന്നും ഇറങ്ങാൻ വയ്യാത്ത എല്ലരും ചൂട് കാരണം പുറത്ത് കടക്കരുന്നു ഇപ്പൊ മഴ കാരണം അകത്തിരിക്കാനേ ആ അതെ അതെ ചൂട് കാരണം മഴ പെയ്യണേ വേണ്ടത് ഇപ്പൊ മഴ കാരണം പറത്തിറങ്ങല്ല
നല്ല മഴയാണ് ഇപ്പ പെയ്യണെ
മഴയും തണുപ്പും റെ പനികളൊക്കെ ഇറങ്ങിയല്ല ഇപ്പം.
അവിടെ അങ്ങനെ എന്തുണ്ടോ
ആ ഇവിടെയൊക്കെ അടുത്തൊക്കെ എന്തരോ നിപ്പ എന്തരാ ഷിഗല്ലേ എന്തരോ ഒരു പനിയുണ്ട ല്ലോ. ഇതൊക്കെ രണ്ട് വിദ്യാർത്ഥികൾക്കാണ്ട് വന്നന്നൊക്കെ പറയുന്നു.
അത അവിടെ അടുത്താ.
ആ അടുത്താണ്.
ഉം ഉം നമ്മടെ നാട്ടി പിന്നെ ഇതു വരെ അങ്ങന ത്തൊന്നും ഇതുവരെ വന്നില്ല.
ഉം ഒരാള് കൊണ്ടു വന്നാ മതിയല്ല. പിന്നെ എല്ലാർക്കും കൊറോണ വന്നോണക്കെ ഇങ്ങനെ വരും. ഓക്കെ. നമ്മുടെ സമയായിട്ട പിന്നെ
മക്കളക്കപ്പോ കളിക്കാൻ പഠിക്കലൊക്കെണ്ടോ
നാളെ അതുങ്ങക്ക് പോണ്ടല്ലോ അതുകൊണ്ട് കൊറച്ച് റസ്റ്റിലാ ഇപ്പോ പഠിക്കാൻ നാളെ സമയോണ്ടല്ല പകല് ഉം ഞ് ഞായറാഴ്ച ആവുമ്പോഴേ ഒരു ചൂടുള്ളൂ പഠിക്കാൻ വൈകിട്ട്
ആ ന്നാണ്ട് കുത്തർന്നാളല്ലേ പഠിക്കാന്
ഉം ഒന്നര കഴിഞ്ഞ് ഇനി പോയിരിക്കും അതുവരെ അവരുടെലോക പോന്ന് ഉം പിന്നെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കിടന്നോ
ഇല്ല കിടന്നിട്ടൊന്നുല്ല. ഇനി വീട്ടിലാരും ഇല്ല എല്ലാരും പരിപാടി സ്ഥലത്ത് അവിടെയാണ്. ഞാൻ മാത്രം ഉള്ളൂ വീട്ടില്.
ആ
ഞാൻ പിന്നെ ഈവെനിങ്ങ് ആ ഈവനിങ്ങേനി പരിപാടിയാ അപ്പൊ പിന്നെ വീട്ടി കുറച്ച് കോഴിയും പ്രാവും മീനൊക്കെ ഉണ്ട്.
ആ ആ
ആ അപ്പൊ ഐ ഐറ്റങ്ങക്ക് രാവി ഐ ആ ആ അവല് കുയില് കൂട്ടിലാണ് അപ്പൊ ഐറ്റങ്ങക്കൊന്നും ഫുഡ് കൊടുത്തില്ലേനി അപ്പൊ അതിന് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പോന്നു.
എന്നിട്ട് വന്ന് ന്നേരം ഓലെയൊക്കെ വിട്ട് തിന്നാനൊക്കെ കൊടുത്ത് എല്ലാത്തിനേം കൂട്ടി കേറ്റി.
പ്രാവ് എങ്ങനത്തെയാണ് ആ
ഏ
അല്ല വെള്ളപ്രാവാണോ
ആ അങ്ങനത്തെ പ്രാവികളില്ലെ സെ ഫാൻസീണ്ട്. വെള്ള പല കളറും ഉണ്ട് നാടൻ പ്രാവുണ്ട്
ആ ആ ആ
എന്തായാലും കൊറച്ച് പ്രാവുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം
എങ്ങോട്ടും പോ പോയി നിക്കാൻ ഒക്കൂല്ലല്ലോ
ഏ
ഇതൊക്കെള്ളോണ്ട് വേറെങ്ങോട്ടും പോയി നിക്കാനാ ഒക്കുലല്ലോ.
അതുള്ളോണ്ട് ആ അങ്ങനെ നോക്കേണ്ടാവശ്യം ഒന്നൂല്ലോലെ സംഭവം ഓല വിട്ടേച്ചാ മതി
ആ
പക്ഷെ എന്നാലും തിന്നാൻ കൊടുക്കല് നമ്മളെ കടമയല്ലേ ആ വാവല് വരും പക്ഷെ പൂച്ചെണ്ട് ഇവിടെ പൂച്ചശല്യാണ്.
ആ
പ ഇപ്പൊ മൂന്ന് നാലെണ്ണത്തിനെ പൂച്ച പിടിച്ച്
ആഹ് ഉം
ആ അതുകൊണ്ട്പ്പോ വിടല് കമ്മിയാ നിങ്ങള് സൗണ്ട് നല്ല കമ്മി ണ്ട്ട്ടോ
ആണോ അ ഉം
റേഞ്ച് ഇഷ്യുണ്ട് സൗ ആ സൗണ്ടും കമ്മിണ്ട്
ആന്നോ ആഹ് ഏഴ് മിനിറ്റ് ആയി പിന്നെ വേറെന്തൊക്കെയ
വേറെന്താ പ്രത്യേകിച്ച് അവിടെ വിടെ അടുത്ത് കുളങ്ങളൊന്നുംല്ല മക്കള് കുളത്തക്കൊന്നും പോവല്ലേ
ഇല്ലല്ല കോളൊന്നുല്ല ആഹ്
അപ്പൊ കളിക്കാനോ അങ്ങനൊ പോവലില്ല
കുളമൊന്നുമല്ല അല്ലാതെ വയലൊക്കെ ഉള്ളു
ആഹ ഗ്രൗണ്ടോ
അല്ലെയ അണ്ട്
ആ അ കളിക്കാനൊന്നും പോയല്ല
ആഹ പോ പെൺകുട്ടികളല്ലേ അതുകൊണ്ട് അങ്ങനാ കളിക്കാനൊന്നും പോയില്ല ഉ അവർക്ക് വീട്ടിലുള്ള കളി അടി ഉടക്കം ഉങ്ങട്ടും ങ്ങോട്ടും പണക്കവും വഴക്കവുംും ഫോണിലൊക്കെ കളിയ
ഉഏ അങ്ങനെയൊക്കെയാണ് അപ്പം കാര്യങ്ങള്
ഉ പിന്നെ
ഞാനിപ്പ ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ കോളൊക്കെ ഉണ്ടേ
ആഹ ആ
അപ്പൊ ചെ അപ്പൊ ചെങ്ങായിമാരപ്പുറൊക്കെ ഇങ്ങനെ പോയിനി കൊറത്തു ചാടാൻ ഇപ്പം ഇന്നാലൊന്നും സ്കൂളിൽ പോയില്ല ദലദോഷമാന ആയനോടെ
ആഹ് ആ ആഹ ആ
ടെററിസം പോയപ്പോത്തിന് ഏ
മഴ നന ജലദോഷം പിടേ
ആഹ അതന്നെ കൊളത്ത പോയപ്പോ ഈവനിങ്ങേനി വൈകുന്നേരം അപ്പൊ മഴുണ്ടേനി
ആഹ
അപ്പൊ മായ ന മായ നനഞ്ഞൊണ്ട് കൊളത്ത് ചാടി
ആഹ ആ് നരം തണുപ്പുംങ്ങള
ആ പിന്നെ എല്ലാവർക്കും ഒപ്പരടായി അപ്പ പിന്നെ എന്നന്നാലും ആ ഒരുും സ്കൂളിൽ ഇല്ല ഇന്ന് പിന്നെ വലിയ കുഴപ്പമ മുന്നൊക്കെ കൂടിിച്ചപ്പം
ഉം ആ വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മതി ജലദോഷം പിന്നെ എല്ലാവർക്കും വരും
ഉം അതന്നെ പിന്നെ ഇന്ന് പോയി ഇന്നലെ പോയില്ലേ ഇനി
ആ
ഉഏ
ഉ പനിയൊക്കെ ഉണ്ടെങ്കി സ്കൂ ഇവിടെ സ്കൂളിലോട്ടൊന്നും ചെല്ലതന്ന് പറ പറ ആ
ഏ
പേർക്കക്കെ പനി ആല്ലേ
ആ വേം പകരവലല്ലേ ഇപ്പൊ
ഉ
അങ്ങനത്തെ കാലാവസ്ഥയാണല്ലോ
ആ അതെഅതെ അതെ നിപ്പയും നിന്റേതു റബ്ബറാണോ അടുത്തൊക്കെ
ഇവിടെ അടുത്ത് പറഞ്ഞ വീടിനു കുറച്ച് മേലായിട്ട് കുറച്ച് റബ്ബറുണ്ട് പക്ഷേ അയ്‌ന്റെടെ വേറെ ഒരു തൊടിണ്ട് അതോണ്ട് വലിയ പ്രേശ്നല്ല്യ വേറെ എവിടെല്യ.
ഓക്കേ ഓക്കേ എന്നാ ഞാൻ വിളിക്കാം ഓക്കെ. ശ ആ ശരി
പിന്നെന്താണ് ഹലോ
ഹലോ ട്ടോ
ആ അത് അത് സാരല്ല്യ അത് സാരല്ല്യ വർത്താനം പറഞ്ഞോളി വർത്താനം പറഞ്ഞോളി.
ഹലോ അത് കട്ടാവുന്നില്ലാട്ടോ പിന്നെ